ഹലോ ആ കേക്കണ്‌ണ്ട
ആഹ് കേൾക്ക്ണ്ട് എൻക്ക് കേൾക്ക്ണ്ടാ
ആടി കേക്കൺണ്ടടി
ഉം എന്ത് ചെയ്യാണ്ടി
ആ എന്ത് ചെയ്യാണ് ഞാനിങ്ങനെ വെറുതെ ഇരിക്കാടി എനിക്ക് എക്സാം കഴിഞ്ഞേയുള്ളേ അപ്പൊ ഇനി കൊറച്ച് റസ്റ്റ് എടുക്കട്ടെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് ഇങ്ങനെ
അതെയാ എനിക്ക് എക്സാം ആയിട്ടില്ലട തമാസ ഒക്കെ വിചാരിക്കാം
ആ നിനക്ക് അടുത്ത മാസണല്ലേ നീ പഠിക്കാൻ തുടങ്ങിയടി
ഇല്ല പഠിക്കാൻ തുടങ്ങിട്ടില്ല അടുത്ത മാസണന്ന് പറയുന്നുണ്ടാരുന്നു അറിയില്ല നോ നോക്കണം ഇതുവരെ സെന്ററൊന്നും വന്നിട്ടില്ല
ആഹ്
സായിരിക്കില്ലന്ന് വിചാരിക്കുന്നു
ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ
ആ ആ
എന്തായാലും പഠിക്ക് ഓക്കേ
ആ ആ അതെ അതെ
ആ എടി പിന്നെ നമ്മളിവിടെ ഫസ്റ്റ് കോളേജിൽ വരുമ്പോ എനിക്ക് നിനക്കും അറിയില്ലായിരുന്നില്ലേ നമ്മളും അവര് എവിടത്തന്നാ വരുന്നന്ന് അങ്ങനെ ഇരിപ്പല്ലേ ഇങ്ങനെ ആലോചി നോക്കിയെടി നമ്മള് എന്നേ പരിചയപ്പെട്ട് നമ്മള് എങ്ങനെങ്കന പോയിന്ന് ഇങ്ങനെ ആദരിച്ച എങ്ങങ്ങനെയ ഇരിക്കായിരുന്നു
ആ ആ എനിക്ക അറിയിലായിരുന്നു ഇങ്ങനൊരാളുണ്ട് ഒന്ന് ഒന്നും എനിക്ക് നിന്നെപ്പറ്റി ഒരു എങ്ങനെ അവിടത്തണോ എന്താ അവിടത്താന്നുള്ളതൊന്നും എനിക്ക് ഒരു ഒരു ധാരണ ഇല്ലായിരുന്നു പിന്നെ ഞാൻ നട് ഞാൻ അവിടെ വന്ന് ഇരുന്നോട്ടെ ചോദിച്ച പ്പഴാണ് അങ്ങനെയാണ് എനിക്ക് പിന്നെ അയിന് ശേഷാണ് നീ അവിടത്തെയണ് അന്ന് മനസ്സിലായത്
ആ എന്നോട് ഫസ്റ്റ് ഞാനിവിടെ ഫസ്റ്റ് ചേരാൻ വരുമ്പോ എന്നടുത്ത് പറഞ്ഞ് എ ഏജന്റ് പറഞ്ഞു എന്നോട് ഇങ്ങനെ ഒരു കുട്ടിണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട കുന്നും അപ്പോ ഒപ്പം പോവാന്നൊക്കെ പറഞ്ഞായി എന്നോട് അപ്പ ഞാൻ വിചാരിച്ച് നീയും ഉണ്ടാവുന്ന് പിന്നെ ഞാൻ നോക്കുണു ഏ ഞാൻ മാത്രേള്ളു അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോയി ഇങ്ങനെ അഡ്മിഷൻ എടുത്ത് ചേർന്ന് പിന്നെ ഞാൻ കോളേജ്ക്ക് ചെന്നപ്പോ ആ പിന്നെ ഞാന് എന്റെ ഡിപ്പാർട്ട്മെന്റില് ഞാൻ ഞാൻ ചോദിച്ചായിരുന്നു മലയാളികളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്ന് വിടെ വന്നിട്ട് അവര് പറഞ്ഞു മയാളികളൊക്കെ ഇണ്ടാവും അങ്ങനെയാണ് ഇങ്ങനെയാണന്നൊക്കെ ഞാ പറഞ്ഞു ഞാൻ അഡ്മിഷൻ എടുത്ത കോളേജിൽ എന്താ സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് തോന്നുണു അ അപ്പൊ വന്ന് ചേർന്ന് ചേർന്ന് വന്നപ്പോ ആരെയും എനിക്ക് പരിചയില്ല ആദ്യം ഒരു കുട്ടീനെയാണ് അപ്പ എനിക്ക് പരിചയം അവള് എന്റെ പിന്നെ റൂംമേറ്റായി പക്ഷെ അവള് വേറെ ഡിപ്പാർട്ട്മെന്റാട്ടോ അന്ന് പിന്നെ പിറ്റേ കൊറച്ച് കഴിഞ്ഞ് ആവുമ്പോഴാണ് എന്താണ് ഇങ്ങനെ നിൻ്റവിടേക്ക് വരല്ലോ അവിടെ വന്നിരിക്കലൊക്കെ നീയാണ് നീ ആ കുട്ടി അവര് പറഞ്ഞ കുട്ടിന്ന് അറിഞ്ഞത് ഞാൻ അങ്ങനെയാണ്
ആ ആ ആ
നാട്ടിലൊക്കെ പോവുമ്പോ വേറെ പിള്ളാരിന്റെപ്പൊ ആണ് ഞാൻ പോയിരുന്ന ട്രെയിനില് പിന്നെ നിങ്ങളെ പരിചപ്പെട്ടപ്പോ ബസിലായി അങ്ങനെ പോവായി
ആ പക്ഷെ ഞാൻ വരുന്ന സമയത്ത് നീ അഡ്മിഷൻ എടുത്തിട്ടില്ലായിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് നീ എന്തന്ന് അങ്ങനൊന്നും അറിയില്ലായിരുന്നു
ഇണ്ട്ന്നെ
ഉം പക്ഷെ നീ പഠിക്കാൻ വന്ന ഞ എൻ്റെ എൻ്റെ സ്കൂളിന്റെ അവിടെ തന്നെയല്ലേ
ആടീ അതും എനിക്ക് അറിയില്ല ആഹ് നീ അവിടെയും ഞാൻ ഇവിടെയും നീ ഗേൾസിലല്ലേ
ആ ഞാനത് കഴിഞ്ഞ് ഗേൾസ് ഞാൻ പ്ലസ് വൺ പ്ലസ്ടു ഗേൾസിന്ന് മാറി നീ അ
ആ അപ്പ ഞാൻ അങ്ങോട്ട് വ അതെ അതെ പക്ഷെ നി നിനക്കറിയണ കൊറെ ഫ്രണ്ട്സ് എനിക്കറി എനിക്കറിയണ ഫ്രണ്ട്സാണ് അവരൊക്കെ നമുക്ക് തമ്മില് ഒരു ബോണ്ട് ബോണ്ട് മീൻസ് എന്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടാണ് അങ്ങനെ എനി അറിയണത് എനിക്കറിയാ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു ഫസ്റ്റ്
ആ ആ
പിന്നെ ഇവിടെ വന്നപ്പോ നമ്മള് പരിചയപ്പെട്ട് ഏ
ആ ആ ശരിയാണ് ശരി ഞാൻ അറിഞ്ഞില്ല അങ്ങനെ ഒരാള് ഇണ്ട് കൊണ്ട് എന്റെ ഡിഫൺ എടുക്കാൻ പറയാരുന്നു
ആ എന്യാണ് കഷ്ടപ്പാടാണ് എനിക്ക് വയ്യ ഉള്ള ഡിപ്പാർട്ട്മെന്റെ മതി ഇപ്പൊ കൊഴപ്പൊന്നുല്ലടി ഞാനിപ്പോ എന്റെ ഡിപ്പാർട്ട്മെന്റി ഒരാളാണെങ്കിലും എനിക്ക് എല്ലാവരാട്ടും പാം പറ്റുന്നുണ്ട് പരിഗണിക്കുന്നുണ്ട് ഞാൻ എ
ക്ലാസ്സിലെ എല്ലാരും ഒപ്പാണല്ലോ അതേ മതി കൊഴപ്പില്ല ഡിപ്പാർ്മെന്റ് അല്ലേ ഒള്ളു
ആഹ അതുകൊണ്ട് കൊഴപ്പില്ല ഉം ഉം ആ ഇനീപ്പോ രണ്ടു വർഷല്ലേ ഒള്ളൂ അപ്പൊ കൊഴപ്പമില്ല അത് പെട്ടെന്ന് തീരും ഇപ്പൊ നമ്മള് വന്ന തന്നെ ഇപ്പൊ വന്നിട്ട്ന്നെ രണ്ടു വർഷം കഴിഞ്ഞില്ലേ അതറിഞ്ഞില്ലല്ലോ പെട്ടന്ന് പോയില്ലേ
ഇനിയിപ്പോ ഇത് കഴിയുമ്പോഴ്ത്തേക്കും അടുത്ത എക്സാം വരും അത് കഴിയുമ്പോഴത്തേക്കും പ്രാക്ടിക്കല് വരും പിന്നെ നമ്മള് അത് കഴിഞ് ഡ്യൂട്ടിക്കിടുമ്പോ അങ്ങനെ അങ്ങനെ പോവും പിന്നെ അടുത്ത എക്സാം എഴുതും അത് കിഴിഞ്ഞു പിന്നെ ഒരു ഇന്റേൺഷിപ് പ്പ് ചെയ്യണം അത്രല്ലേ ഒള്ളു അത് കഴിമ്പത്തേക്കും കഴിഞ്ഞു ഇപ്പ രണ്ടര വർഷം അത് പെട്ടെന്ന് പോവൂടി
അതെ പെട്ടെന്ന് ന്ന് പോവുലെ സാ പെട്ടെന്ന് പോയി കഴിഞ്ഞിട്ട് വേണം ജോലി ചെയ്യാൻ ഇല്ലേ
ആ അത് കഴിഞ്ഞപ്പ കഴിഞ്ഞല്ലോ ഇനി പിന്നെ പിന്നെ ഇവിടന്ന് എറങ്ങിട്ടാണ് പ്രശ്നം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനു എന്ത് ചെയ്യണെന്ന് അറിഞ്ഞുടടെ
എവിടെങ്കിലൊക്കെ കേറണ്ടെ കൊറേ അന്വേഷി ഷിക്കണം ഇന്റർവ്യൂവിന് പോണം എന്തൊക്കെ പണിയാണല്ലെ
ആഹ ആഹ അത് ശരിയാ ഇനി
ആ അന്ക്ക് കൊറച്ച് ദിവസെയിരിക്കും ഫുഡ്‌ഒക്കെ കഴിക്കാലോ വീട്ടില്
അതെ പക്ഷെ ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ലേറ്റ് ആവോ
അറിയില്ലടീ കിട്ടാൻ ലേറ്റാവോ ചെലപ്പോ ആയെക്കാൻ തോന്നുന്നു ഇല്ല നമ്മള് ഗ്രാജു ഗ്രാജുവേറ്റ് ആയ കിട്ടൂല
എനിക്കറിയില്ല ഞാനതാ ചോയിചെ തരില്ലേ
ആഹ് തരുവായിരിക്കും ഞാൻ ചോയിച്ചു നോക്കട്ടെട്ടൊ സീനിയെ ഴ്സൊക്കെ എനിക്ക് അറിയണവരുണ്ട് അപ്പൊ ഞാൻ അവരോട് ചോയി അവർക്കൊക്കെ ജോലി കിട്ടീടി അത് നി അറിഞ്ഞാ കൊറെ പേർക്കൊക്കെ ജോലിയൊക്കെ കിട്ടിട്ടുണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട്
അതെ ആ സാ ഇവിടെ പിന്നെ പ്ലേസ്മെന്റ് ഇല്ലല്ലോല്ലെ
അറിയില്ല നോക്കാ സർട്ടിഫിക്കറ്റ് കൊണ്ടെങ്കിൽ എവിടെങ്കിലുംക്കെ പോവാൻ നോക്കാ
ഉം ഉം സർട്ടിഫിക്കറ്റ് തന്നാമതി
ഉം തരു തരും
ഉം തന്ന തന്നാൽ മതിയായിരുന്നു തന്ന സൗകര്യായി
അതെ അതെ നീ റൂമിലല്ലേ ല്ലെടി അമ്മടെ റൂമില പാരൊക്കെ ഇണ്ട്
ആ അവരുണ്ട് അവര് വന്നിട്ടില്ലേ രണ്ടാളമാരേള്ളൂ നിയപ്പ
അതെയ അപ്പൊ ഞങളെല്ലാരും കൂടെ എപ്പടൊക്കെ ഞാൻ രണ്ടുസം കഴിഞ്ഞ് വരാട്ടാ കൊറച് ദിവസ ആയില്ലെടി ഞങ വന്നിട്ട് ഞങ്ങള് നീ നാട്ടി വരില്ല പറഞ് എനിക്ക് നാട്ടിൽ പോവാൻ കൊതിയന്നെ ആവ വീട്ടിലഅമ്മടെ ഫുഡ് അ
അല്ലാതെ ഞാൻ അത് ഞാൻ എന്താ ഓ ഓ കഴിക്കു കഴിക്ക് ഞങ്ങളവിടെ പാവം പട്ടിണി ഇന്നിവിടെ അയ്യോ ഇന്നിപ്പോ അങ്ങനെ അഞ്ച് ആറേഴ് മാസങ്ങൾക്ക് ശേഷം വീണ്ടും എന്റെ വീട്ടില് കൊണ്ടോവാണ്
ആ അതെ ഇത്ര
ആ ഇഡലി കൊണ്ടന്നു പക്ഷെ അത് കല്ല് കല്ല് പോലെ ഉണ്ട് പിന്നെ പോരാത്തതിന് അതിന്റെ ഇടയിലൊന്നും സെന്റർ വെന്തട്ടൂല്ല്യ പിന്നെ കാറ് കറി വലിയടേസ്റ്റ് കടലക്കറിയ കൊണ്ട്‌ വന്ന അത് വലിയ ടേസ്റ്റ് ഒന്നുംല്ല ഞങ്ങളിന്ന് ഇന്നലെ സമയം സംഭവം എട്ട് ഞങ്ങൾ ഇന്നലെ എട്ടര എട്ടേ മുക്കാലായി ഫുഡ് കയ്ക്കാൻ പോവ്ണ സമയത്ത് അപ്പൊ വാടൻ പറഞ്ഞു ഇനി നാളെ തൊട്ടിങ്ങനെ വന്നഴിഞ്ഞാട്ട ഞാൻ എട്ടര കഴിഞ്ഞ മെസ് അടക്കും വരണ്ടാ ന്ന് പറഞ്ഞു. അപ്പൊന്നാ ഞാൻ എട്ട് മണിയാകുമ്പോ പോയിട്ടാ. ആ അങ്ങനെയൊക്കെ പറഞ്ഞു എട്ടരയാവുമ്പോ കഴിയും പിന്നെ വരണ്ട ഞങ്ങളെപ്പോളും ഫുഡ് കഴിയും പിന്നെ രണ്ടാം പ്രാവശ്യം ഫുഡ് വരുത്തിച്ചതാണ് അത് നല്ല ചോറും പരിപ്പറിയായിരുന്നു അതൊരു ചോ റും രണ്ടാം പ്രാവശ്യം വരുത്തിപ്പിച്ചു ഇന്ന് അതുപോലെ ഞങ്ങൾന്ന് എട്ട് മണിയായപ്പോ പോയേ എട്ട് മണിയാവുമ്പ പോയത്ത് പോയി നോക്കണൂ ഇഡ്ലി കഴിഞ്ഞു കറി മാത്രോള്ളൂ. പിന്നെ ഇച്ചിരി രണ്ടാമ രണ്ടാം പിന്നെ അതിനൊരര മണിക്കൂർ അവിടെ നിന്നു പിന്നെ ഇഡ്ലി രണ്ടാമത്തെ തവണ വരുത്തിച്ചിട്ടാണ് അത് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കഴിക്കാം സാമ്പാർ സാധം ആഹ് അത് ഇത് കൊറേം കമ്പയർ ചെയ്യുമ്പോ കൊഴപ്പോല്ല
ആലേ
ഉം ഉം
ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ സാർ എന്തെങ്കിലും എന്നെ ചോയിച്ചായിരുന്ന
ആ അയാളൊ അയാളൊന്നും ചോയി ചൊന്നുല്ല നീ അയാൾണ വിളിച്ച് പറാട്ട ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ചെലപ്പോ വന്ന് ഇപ്പൊന്നും പറയൂലായിരിക്കും ചെലപ്പോ വന്നാ ആ ചെൽപ്പ
ആഹ് ഞാൻ എന്തായാലും പറയുന്ന്‌ണ്ട് വയ്യ ഇപ്പൊ വയ്യാടി എന്താന്ന് അറിയില്ല വയർ വേദന ഹോസ്പിറ്റല്ല് കാണിക്കണിനി
ആ നീ കാ കാണിച്ച പോരാ കാണിച്ചതിന്റെ ഇത് റിസൾട്ടൊക്കെ ഒണ്ടോ അയാള് ചെലപ്പോ ചോയിക്കും എതിനാണ് എന്താന്നൊക്കെ അപ്പൊ കാണിക്കണ്ടെ ആ അല്ലെങ്കിൽ പിന്നെ ഇനി അടുത്തവണ നീ ലീവ് ചോയിക്കചാല് ചിലപ്പോ ഇപ്പൊന്നും പറയൂലായിരിക്കും ചെൽ അപ്പൊ ഇഞ്ഞട്ത്തവണ ലീവ് ചോയ്ക്കാൻ പോയില്ലേ അപ്പൊ കഴിഞ്ഞവണ രണ്ടൂസം ലീവ് പർഞ്ഞിട്ട് പിന്നെ പോയി പിന്നെ എപ്പൊ വന്നുന്നൊക്കെ ചോയിക്കും ലീവ് തരില്ലാന്നൊക്ക പറയും ഉം അപ്പൊ നീ എന്തായാലും അതൊക്കെ കൊണ്ട്‌ വാ ചോയിച്ച അതൊക്കെ കാണിച്ചു കൊടുക്ക്
ആടി എന്തായാലും കാണിച്ചിട്ട് വരാ എന്തായാലും സാർക്ക് എന്തായാലും നാളെയൊന്ന് ജസ്റ്റ് അമ്മനോ ടൊന്ന് മെസ്സേജ് ഇടാൻ പറയാം ഇങ്ങനെയൊക്കെയാണ് ഡോക്ടറെ കാണാൻ പോവണ്ടേ അപ്പൊ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വിടൊള്ളൂന്ന് പറയണം സമ്മതിക്കോന്ന് അറിയില്ല എന്നാ അറിയാലോ
ആ പറഞ്ഞോക്ക് പറഞോക്ക്
ആ വരുമ്പന്തീ വാങ്ങീട്ട് വരാട്ടോ
ആ വരുമ്പോ ആ വരുമ്പ നീ വാങ്ങീട്ട് വന്നില്ലെങ്കി കൊഴപ്പോന്നുല്ല ഇപ്പൊ സ്നാക്സാെക്കെവ്ട്ന്ന് നമുക്കാേഡെർയ്ത്ട്ട് വര്ത്ത കൊഴ പ്പൊന്നുല്ല ഫുഡ് കൊണ്ട് വായോ വരുമ്പോട്ടാ
ആടി ഫുഡ് എന്തായാലും കൊണ്ടരാട്ടാ
ആ സ്നാക്സ് എന്തായാലും നമ്മള് ഓർഡർ ചെയ്ത് വരുത്താൻ കൊഴപ്പില്ല ഫുഡ് മാത്രം കൊണ്ടുപോയ
ഉം ആ ഓക്കെ ഓക്കെ എന്നാ ശെരിട്ടോ ഒർങ്ങേ നാളെ വിളി ക്കാ
ആഹ് ശരി
ആ ശരി
ഉം